ഹലോ
ആ ഹലോ
ആ എന്തൊക്കെയാ വർത്താനം?
നല്ല വിശേഷം. ഉം അവിടെ? കിടന്നു. ഭക്ഷണം കഴിച്ചു എല്ലാരും കിടന്നു. ഉം. ഞാനപ്പോ ഓ ഇങ്ങളോ? കിടന്നോ?
ആ ഞാന് ഭക്ഷണം കഴിച്ചു എല്ലാതും കഴിഞ്ഞു അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫ്രീ ആയി കേട്ടുള്ളൂ. അപ്പൊ ആരെ അങ്ങനെ-
ഓ ഓ ഇതിനു മുമ്പ് ഈ ഇങ്ങനെ അറ്റൻഡ് ചെയ്തി ട്ടുണ്ടോ?
ആ ഞാന് അറ്റൻഡ് അറ്റ റ്റന്റു ചെയ്തേക്കണ്.
ആ ഞാൻ ഫസ്റ്റ് ടൈം ആണേ. ഇതൊന്നും അറിയത്തില്ല. അതാ ഞാൻ ചോദിച്ചത് ഫസ്റ്റ്. ഓ ഓ ഉം കുട്ടി ഒരു കുട്ടി അവൻ കളിക്കണു.
ആ ശരി ഏ ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയ ആൺകുട്ടി ഒന്ന് പെൺകുട്ടികള് രണ്ടെണ്ണം. ആ് ആ സ്കൂള് പോണണ്ട് ഒന്ന് എട്ടാം ക്ലാസ് ാണ് ഒന്ന് രണ്ട് ണ്ടാം ക്ലാസ്സിലാണ് പിന്നെ ചെറുതാണ് ഇന്നോളെ ബർത്ത്ഡേന്
അതെയോ എന്റെ ഭാഗം വിശ്വസിച്ച് പറഞ്ഞേക്കോ പ്ലീസ്
കട്ടെ ചെറുദിനാണ് വയസ്സായിട്ടുള്ളു
ആ ഓ പ്പൊ സ്കൂളില് പറഞ്ഞേക്കുന്ന തിരക്കും ഒക്കെ ആയിരിക്കുംല്ലേ രാവിലെ നേരത്തെ എണീറ്റാ
ആ ഒക്കെ പാടയാണ് രാവിലെ ആയിന്റെ പാടെക്കാരം ഉ ഉ ഉം ഇല്ല യാരും ഇല്ല ഇ മ ണ്ടേ ഇവിടെ പിന്നെ അ അമാർക്ക് ഇപ്പന്റെ പിന്നെ ഞങ്ങളും തന്നെ ഒരാളന്നെ ഉള്ളപടല്ലത് പിന്നെ രണ്ട് പ കുട്ടികളാണോ ഒലെ കല്യാണം ഒക്കെ കഴിഞ്ഞു
ഓ ഭർത്താവിന അനിയത്തിയോ
ആ അനിയത്തിയളാണ് അല്ല ഓരു ഇപ്പൊ കല്യാണം കഴിഞ്ഞു ഓരു വേറെ വേറെ സ്ഥലത്താണ്ഉം ട്യൂഷനില്ലേ ട്യൂഷ ന് വിടല തുടങ്ങയിട്ടില്ല ഒമ്പതാം ക്ലാസ്ന്ന് വിടണം കരുതുന്നുണ്ട്
ഓ ഉം ഇപ്പത്തെ എക്സാമ ഒക്കെ ഭയങ്കര ടഫ് അല്ലേ വിടണം ഉം വീട്ടിലിരുത്തി പഠിപ്പിച്ചു കൊടുക്കലും എ
ഒക്കെ കതിടന്നെ രണ്ടും ഒരാളത് പിന്നെ ഓരോള് നോക്കും ഒരാളത് നോക്കിയാ മതി ഇനിപ്പോ അടുത്ത് വരുമ്പോ ഓരോതും കൂടി നോക്കണ ഇപചെറുതല്ലേ
ചെറുതല്ലേ കുട്ടികളൊക്കെ പ
ഇവള് കിടക്കണെങ്കി ചെറുത് ഇപ്പേ വന്ന് ഉച്ചയ്ക്ക് ഉറങ്ങി നല്ലോണ ഉറക്ക ഉറങ്ങിക്കണ അപ്പൊ പിന്നെ ഒന്ന് ഇനിയുള്ളത് പന്ത്രണ്ടരയ്ക്ക കാത്താ മതി ആ ഉറങ്ങിയില്ലേ
കുട്ടികൾക്കോ രാത്രിയായോ പകൽ പോലെ കളിച്ചോണ്ട് നടക്ക ഉ ആ അതെ ഇവിടെയും എന്താണ് രാത്രിയായ കളിച്ചൊണ്ടിരിക്കും ലൈറ്റ് ഓഫ
ആ അതന്നെ അതന്നെ മ നമ്മളൊന്ന് കെടക്കാന ആവുമ്പോ ഓൾക്ക് പിന്നെ ആ ഓൾക്ക് കളി തുടങ്ങൊള്ളൂ
അതെ ഒന്ന് കിടക്കാനും അഴക്കില്ലല്ലോ നമ്മടെ മേലെ കടന്ന് ട്ട് കളി
ആ ആ അതെ അതെ ആ
വീട്ടിൽ ഉമ്മയൊക്കെയോ നന്നായിരി ക്കാണോ
ആ കൊഴപ്പൊന്നുല്ല സുഖമാണ് ഉം അവിടെ ആരൊക്കെ ഉണ്ട്
ഞാനിപ്പോ എന്റെ വീട്ടിൽ വന്നിരി കാണ് വീട്ടിൽ ഉമ്മ ബാ ഉപ്പാ ഓ ഉമ്മുമ്മ
ആ ആ ആ ആ അങ്ങനെ ഉണ്ടല്ലേ ആ ആ ആ രണ്ട് മക്കള ഒള്ളൂ ആ രണ്ട് കുട്ടികൾ ഉള്ളൂ
ഇല്ല ഒരു കുട്ടിയേ ഉള്ളൂ
ഇങ്ങൾ വീട്ടിൽ വീട്ടിൽ ആ രണ്ട് അങ്ങനെ രണ്ടാൾ ഉള്ളേക്കാറല്ലേ ആ ആ ആ ആയ് ശരി പിന്നെ എന്താ ഭക്ഷണം ഓക്കെ കഴിച്ചോന്നിണ്ട്
ഭക്ഷണം കഴിച്ചു ഓ ഭക്ഷണം മൊക്കെ കഴിച്ച കെടെക്കെയിരുന്നു ഞാൻ ആപ്പില് എന്തൊക്കെയ അപ്ഡേഷൻസ് നാ
ആ ആയ് ശരി ആഹ് പിന്നെ മഴയോണ്ടോ അവിടുക്ക്
ഓ മഴ പെയ്തീണ്ട് ഇന്ന് കാര്യായിട്ടില്ല ജസ്റ്റ് ഒന്ന് ലൈക്ക് പാറിയതള്ളൂ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു ഉം അവന മുതലേ ഉണ്ടായി എണോ അവടെ കേക്യോ മഴയെണ്ടാ
വെ ഇപ്പില്ല ഇവിടെ കമ്മിയാണ് ഇന്നു ഇന്നലെ ക്കെ കമ്മിയാണ്
കുട്ടികളുടെ സ്കൂള് തുറന്നതും വന്നതാ മഴ ആഹ
സ്ക്കൂള് തുറന്നാൽ മ- കുട്ടികളെ പറഞ്ഞയക്കലും ഉം ഇന്നിപ്പോ പോയപ്പോ മഴ ണ്ടായിരുന്നു ഒരു പോയ പോയ് ഉം കുട്ടികൾ പോയ ടൈം ഉണ്ടായിന്നു പിന്നെ ചോർന്നു വല്ലാതട പെയ്തിട്ടൂല്ല എന്ന ഒരു നനയാനെ കണ്ട് കാണ്ട് ഇല്ലണ്ട് ന്തെനും
എങ്കിലും ഇത്തവണ മഴ ഒരുപാട് കൊറവാണ്
ആഹ് ഇത്തവണ കൊറവാണ് മറ്റേത് ഉരുള് പൊട്ടിയിട്ടും മറ്റേതും മറ-
തെ അതെ എങ്ങനെയൊക്കെ പെയ്തൊണ്ടിരുന്നതാ ഇത്തവണ എന്തോ കുറവാണ് വേ മഴക്കാലമാണെന്ന് തോണനെയില്ല രാടം മഴ പെയ്താലായി അത്ര തന്നെ ഉ
ഉം ഇടിയൊക്കെ പൊട്ടിയാലാണ് പേരും പേടി ഈ മഴ എത്രയും പെയ്താ വലിയ ഇനിക്ക് പേടി ഇല്യാട്ടോ ക്ഷെ ഇടി പൊട്ടുബ എന്തോരു പെടി ആണെന്നറിയോ ഞാൻ ഉം ഇവിടെ റൂമില് വന്ന് കു ത്തർക്കിലാണ് ക്ക് ഇടിവെട്ടന് ഭയങ്കര പേടിയാണ് ആ കുട്ടികളൊക്കെ പൊടിച്ചിരുത്തോ ആ ആയിക്കൂടെ പോവില്ല ഇതി കൂടെ പോവില്ല
ഇപ്പത്തെ കുട്ടികൾക്ക് പേടിയില്ലല്ലോ അവര് മഴയത്ത് ഇറങ്ങാ അത് അതിന്റെ കുട്ടിയടൊക്കെ മഴയത്ത് പോവാ പറഞ്ഞിട്ട് നിക്കും
ആ അതന്നെ പേഡിയണേ
പനിയോ ജലദോഷം വന്നാ പോയില്ലേ
ഉം എന്നിട്ടത് ആ ഇപ്പൊ കഴിഞ്ഞു ഇപ്പൊ പാത്രം മൂറലും ഒക്കെ കഴിഞ്ഞ് അണ്ട് ഇതാക്കിയതാണ് ഇപ്പോ റൂമൊക്കെ കിടന്നിട്ടുള്ളൂ ഹും ഉംപിന്നെ ഉം കൊറച്ചേരം ക്ക ഫോൺ വി ച്ച ട്ടേനെ മകൾ ടെ അടുത്തേനെ വലിയ കുട്ടീന്റെറ അടുത്തേനെ ഫോൺ ഓളെടുത്തീന് വാങ്ങിക്കാണ് ഞാന് ഹ ഹ ഹഫോണ് ഓലിക്ക് കിട്ടിയാല് നമ്മക്ക്
ത രൂ ല അത് ശരിയാണ് കുട്ടികള് വന്ന ഫോണ് ഫോണ് ഫോണ് ഞാൻഎന്റെ കുട്ടിക്ക് ഫോണ് കൊടുക്കാണ്ട് വളർത്തണം പറഞ്ഞിട്ട് ഇരിക്കുകയാണ് പക്ഷെ നടക്കണ്ടെ ഞാനായിട്ട് കൊടുക്കില്ല പക്ഷെ എന്റെ വീട്ടില് ഹസ്ബൻഡിന്റെ അനി അനിയന്റെ ഭാര്യ ഉണ്ട് ആളെപ്പോഴും കാണിച്ചു കൊടുക്കും അപ്പൊ അവളോട് കൂടുമ്പോ മാത്രം എന്റെ കുട്ടി കുറച്ച് ഫോൺ നോക്കും എന്റെറടുത്തൊന്നും വന്ന ഇടങ്ങേറ്പ്പെടുത്തില്ല എന്റെറ അടുത്ത് ഫോണതാ അല്ലെങ്കിൽ ഫോണിൽ അതി വെച്ചതാ അങ്ങനെയുള്ള വർത്താനം ഒന്നും എന്റെ കുട്ടി പറയില്ല
ആ നല്ല കുട്ടിയാണ് ഹ ഹ ഹെഇത് വെറും ഫോണുമ്മേഅഡിക്റ്റ് ആയാല് പൊറുതി കെട്ട് പോയി നമ്മള്
അതെ അല്ല അതിപ്പോ ആയിട്ടില്ലല്ലോ രണ്ട വയസ് ലായുള്ളൂ വരാനിരിക്കണതേ ഉള്ളൂ എങ്കില് ഞാൻ ഇപ്പ തന്നെ ഒന്ന് ശീലിപ്പിക്കാം
ചിലപ്പോൾ എന്ന് തുടങ്ങിക്കണ അറിയോ
ഉ നമ്മള് ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം
ആ ഇപ്പൊ എന്താ കാട്ടില് ഇപ്പൊ എന്ത ഒരു ബുക്കോ എന്തെേലും ഒക്കെ എടുത്തു കൊടുങ്ങാണ്ട് അതില് ങ്ങാണ് എഴുത് ക്കൊ ന്നക്കെ പറഞ്ഞു എവിടെ കൊറച്ച് നേരം എഴുതും പിന്നെ അത് കഴിഞ്ഞാ ഒ ഓ ഫോണുമ്പോ ഉണ്ടാവും സോഫയിലോഅല്ലെങ്കി ഏതെങ്കിലും ഒരു മൂലക്ക് ഉണ്ടാവും ഇക്കട
കുട്ടീനെ അംഗലവാടിയിൽ വിടാനൊക്കെ ആയില്ലേ
ആ വിടാനായിക്കണ് ഓക്ക് ഇഷ്ടേക്കാ രം പോണതൊക്കെ തോന്ന്ണ് ണ്ട് കാരണം ആരെങ്കിലും ഒക്കെ ട്ട്യാലേ നല്ലോണം വർത്താനം പറഞ്ഞ് കുത്തി ർക്കും
അതെയോ പെൺകുട്ടികൾ അങ്ങനെ പെട്ടെന്ന് എവിടെയും ട്ടാവും പക്ഷെ ആങ്കുട്ടികളുടെ കാര്യം അതല്ലാ
ആ അതനെ അതനെ
ഇവിടെ ഒരുത്തി എന്റെടുത്ത് സ്കൂളിൽ പോവോ ആ ന്നെ വിടണ്ടാ പറഞ്ഞിട്ട് നമ്മളന്നെ
ആഹ ഇവ വന രണ്ടാമത്തെ കുട്ടി അങ്ങനെനോ വാലവാടീലൊക്കെ പോയാലേ ഓനെ അവിടുന്ന് ടീച്ചർന്നെ ചോയിക്കും ആ ടീച്ചർന്നെ ചോയിക്കും ഓന് വർത്താനം ഇപ്പ നല്ലോണം പറയ്ട്ടോ അന്നത്തെ കാല അന്നൊക്കെ തീരെ പറയും
ആൺകുട്ടികള് പെട്ടെന്ന് സംസ രിക്കത്തില്ല പെൺകുട്ടികൾ വേഗം സംസാരിക്കും എല്ലാവരോടും കമ്പനിയാവും ആ അതോണ്ടാ ഇവിടെ ഞാനും എന്തെങ്കിലും ആവശ്യ അംഗനവാടി പോവുമ്പോൾ കൂട്ടിട്ടു - പോകും അവനു - കണ്ടൊന്ന് പഠിച്ചിരിക്ക യ്ക്കണല്ലോ പിന്നെതൊക്കെയാണ ക്കാ വേണ്ടീട്ട് വെറുതെ കൂട്ടീട്ട് പോയ
ഇല്ലല്ലേ ആ നിക്കും അതന്നെ ഇവള് ഇനി ഒറ്റക്ക് ഞമ്മള് നിർത്തിയാ എങ്ങനെയാണാവോ ഒരാളെ കിട്ടിയ ഓള് കയിൽ കിട്ടിയ നല്ലോണ വർ ത്താനം പറയാ കളിക്കാനും ഒക്കെ ഉഷാറാണ് ഇനിയിപ്പ അവിടെ ചെന്ന എന്താ ന്നു അറിയില്ലൊ മൂന്ന് വയസായാല് പിന്നെ കൊണ്ടൊയാക്കാലോ ഉം ആ അതന്നെ ആ എൽ കെ ജി ആ ആ ആ എൽ കെ ജി പറഞ്ഞേക്കണം വല്യതാ പണറിയോ ആ വ വ കുട്ടിലുണ്ടായി കഴിഞ്ഞ് ഇതായി പ്രസവിച്ചു കഴിഞ്ഞാണ് കാണാറ് വേഗ വേഗം കിട്ടും വലിയതണ് ആ ഞാൻ നമ്മള് അറിയില്ലലെ വല്യ ഇതാവുന്നത് അമ്മെ ഓരോന്ന് പറഞ് കുത്തറ്ക്കും
അതെ അതെ ഇവിടെ കുട്ടിയും ഓരോരുന്ന് പറയുമ്പോ അയ്യോ കുട്ടി ചെറിയ കു
ആഹ് സംസാരിക്കും ആ അതന്നെ അതന്നെ അങ്ങനെ ഒര് എന്ത് നല്ലോണം ഇവിടാണെങ്കി നല്ലോണം വർത്താനം പറയും. ഉം മറ്റോല് അ അന് മന്റെ വലുത് എനിക്ക് കെ ജി, യു കെ ജിൽ എത്തിട്ടാണ് അവളെ വായീന്ന് ഒന്ന് തിരിയൽ തൊടങ്ങിയേ. തെങ്ങു തിരിയുകല്ലേ നിത് അങ്ങനെയല്ല ഇത് നല്ലോണം
ആഹ് കാര്യം വൃത്തിയായി പറയില്ലേ?
പറേം ഉം മറ്റേ അത് തിരിലേന എന്നിട്ട് എന്റെ ഏട്ടൻ പറെയ എന്റെ ആങ്ങള പറയേ എന്നോടേ എന്താ അ കുട്ടിക്ക് കരിമ്പും കരിമ്പിന്റെല കൊടുക്കേണ്ടി വരും തട്ടാൾക്ക് കൊടുക്കലില്ലേ കരിമ്പ് ജല വർത്താനം അതേ മാരിക്കുംമാ കരിമ്പിന്റെല കൊടുക്കേണ്ടി വരും തിരിയണം എന്നുണ്ടെങ്കിൽ കില് എൽ കെ ജി യു കെ ജി ആയിട്ട് ബിരിയാണി അങ്ങനെ പെരുമാറ അയ്നി ആഹ് അയ്ന് ഇവരെന്താറിയോ ഓര് വള് ചെറുതാവുമ്പോ ബൽ വ് ലക്കണ്ട് വർ ത്താനം പറയാനും കളിക് കാനും ഒക്കെ പക്ഷെ ഓള് ഒറ്റ കേനോ ക്ക് വടെ ആരുണ്ടായില്ല. ഇവടെ അയലോക്കം ആഹ് ഒയലോക്കൊന്നുല്ല ഓളെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് പിന്നെ ഒക്ക് വർത്താനം പറയാനില്ല ഓൾക്കാരും ഈ ഫോ ഫോണും ഇതൊക്കായിട്ട് അങ്ങനെ വർത്താനം പറയാനൊന്നും ആളുണ്ടായില്ല വെ വർ അഹ് അയില്ല. ആഹ് അ ആഹ് സംസാരിക്കണം അതിനില്ലേനു പിന്നെ ഇപ്പോ സ്കൂള് പോലോ അങ്ങനെയൊക്കെ തൊടങ്ങിട്ട് പിന്നെങ്ങനെ അഹ് പിന്നെങ്ങനെ കൂടി കൂടി വന്ന് ആഹ് ആഹ് ആഹ് ഇപ്പൊ ഇപ് ആഹ് പ്പ നല്ലോ സംസാരിക്കും പക്ഷെ അന്നത്തെ തില് ടൈം തെ ഇങ്ങനെ നോ കാണ്ന്ന്ണ്ടെങ്കിൽ ഇവളാണിപ്പൊ നല്ലോണം ബെറ്റ്റ് കാരണം അന്ന് ആഹ് നല്ല സംസാരിക്കും ളം അങ്ങനെ പഠിക്കാന് ബല്ലാതാണ് പോണ് ഇണ്ട് അങ്ങനെ ഇന്ന നാല് കോ നമുക്ക് വെച്ചാലോ
ഓഹ് ശെരി ശെരി ആഹ് ശെരി
ഉം
അ ട്ട എനിക്ക്സംസാരിച്ച